അല്ല നല്ല വർത്താനം ഞാന അപ്പൊ വേറെ ആ അത് വേറെരു ഇത് ക്കെറിയപെട്ടു ഇന്ന്ട്ട് പിന്നെ സത്യം പറഞ്ഞാ അത് മറന്നു
അന്റൊക്കെ അന്റൊക്കെ കാര്യയ് വെറുതല്ല അന്റെ മാപ്പിള അന്നെ ഇങ്ങനെ ചീത്തറയ്ണത് ഈ സ്വഭാവം ഈ കാട്ടി കൂട്ടല് ഞാൻ സ ആ ഞാന് ഇന്നലെയ് ഞാൻ താത്താനോട്‌ പറഞ്ഞേയ് പാത്തു എന്താ ഓള് പോയി അപ്പോ എന്തേയ്‌ ചെ ഓളെ ഓളെ കാക്കു അപ്പോ എന്തൊക്കെയാ അവ്ട്ന്ന് പറയന്ന്ണ്ട് തോന്നുണ്ട് ന്ന് പറഞ്ഞ് നേരം വെള്ത്താ അല്ലാഹ് പിന്നെ ഫോണൊന്നും ഓണാക്കാൻ പറ്റൂല്ല ആ സമയത്ത്. അല്ലാഹ് ഇവിറ്റകള് തെ പിന്നെല്ലേ നമ്മളൊക്കെ ആ കാര്യം. ആഹ് ഞാനാണങ്കി ഇന്റെ ത ത്താണെങ്കിലോ ഞാന് രാത്രി ഇന്റെ മാപ്പിള അറിം എന്താ പ പത്ത് മണി കഴിഞ്ഞാല് ഫോണ് എന്താ ഓൺലൈനിൽ കണ്ടാ ഇന്റെ സ്വഭാവം മാറും ന്ന് അറിം. ബാപ്പാ അയി ഉം ചൂട് ഉം ചൂടനാണ്. ഏഹ് അയില് ഉം അയില് ഞാൻ പ ർഞ്ഞാ വേറൊന്നും അല്ല. നേര്തൊറ്ങ്ങണ അത് വരെ ഈ രാവിലെ നേരം വെൾത്ത് വൈകുന്നേരം വരെ വേറ ഒരു പണി ഇല്ല വൈഫൈക്ക് വൈ ഫൈണ്ട്. ഇതിങ്ങനെ അവനാന്റെ പണി ഇട്ത്തിട്ട് ഇതിങ്ങനെ ഫോൺ ചെയ്യന്നല്ലേ പണി. പിന്നെ ഈ രാത്രി പത്ത് മണി കയ്ന്ന്ട്ടും ഒറങ്ങാത ഇത് എന്താ ഈ ഫോണുമ്മ ആ പരിപാടി നട്ക്കൂല. അതോളല്ലേ വർത്താനം പർഞ്ഞ മതീന്ന്.
ന്നിട്ട് എന്നും ങ്ങള് പത്ത് മണിന്റെ മുമ്പ് ഓഫാക്കി കട്ക്കോ?
ആഹ് ഞാന് പത്ത് മണിള്ള ഇപ്പൊ പൈനൊന്നൊക്കെ ആയിക്ക്ണു. അ അങ്ങനെ പോവും. ഇങ്ങിട്ടാണെങ്കിലോ ഇന്റെ ഉം ചീത്തറിം. പയ്നൊന്ന് മണി കഴിഞ്ഞാ തീരെ പറ്റൂലട്ടോ. ഭയങ്കര പ്രശ്നാക്കും. ഉം
പണിയോയ്ച്ചു ല്ലേ?
ആഹ് പണിയണ്ടാവും. നേരം വെൾത്ത് പിന്നെ അതും അല്ലെടി ഇനിക്കാണെങ്കില് നേരം വെൾത്താലേ എന്താ അഞ്ച് മണിക്ക് നീക്കണ്ടല്ലേ ഈ കുട്ട്യാക്ക് എല്ലാതും ഉണ്ടാക്ക ആഹ് അപ്പൊ ആഹ് ആഹ് പിന്നെ ചെലരു അപ്പൊ കുട്ട്യാള് പറയും ഇമ്മെച്ചി ഇന്ന്ച്ചാ ഇപ്പച്ചിയെ എന്താ എന്താ പ്പോകുവെന്താ ഞങ്ങക്ക് നാ എന്താ നേ പോകാന് ആകെ തെരക്കിലേയ്രിന്ന് നേരം പറയേ
മ്മേ അങ്ങനെയൊക്കെ മക്കള് പറഞ്ഞൊടുത്താ അമ്മള് കു
ആഹാ കുടുങ്ങിയപ്പ അത് വേറൊന്നും പറഞ്ഞ് കൊടുക്കാനില്ലല്ലോ കുട്ടികൾക്കോയി പറഞ്ഞ പോലെ ഇമ്മച്യാള കുറ്റം ആഹ് ഞമ്മള് ഞമ്മക്ക് ഈ നേര ഈ എപ്പ പണ്ടത്തെ പോലേന്നു അല്ലല്ല എപ്പളും എപ്പ ഈ എപ്പളും എപ്പളും വിളിച്ചണ് മനസ്സന്മാരോട് വേറെ എന്താ ഈ പറയാ കുട്ടികൾക്കായാലും പ പറയാൻ വേണ്ടേ ഇപ്പൊ ഞമ്മളിപ്പൊ ഞമ്മള് പരാതി എന്താ പറയാ എണ്ടാക്കും. ഏഹ് അഹ് ഐ എമ്മോയിലാ വിളിച്ചല് അയില് ഞാനന്നിട്ട് അഹ് അപ്പൊ ഇന്റ എന്താ താത്ത തൊടങ്ങും ഓൾക്കൊക്ക ഫ്രീ ആയിട്ടെല്ലാതും കഴിഞ്ഞ് ഓളൊരു പതിനൊന്ന് മണിക്ക് ആങ്ങി തൂ ങ്ങി ഇങ്ങനെ വരും അടിച്ചിട്ട് അപ്പ പറയും ഞാ നറയും പൊന്നാര മോളെ ഞാനെ ഇന്നിന്ന് ചീത്തകേക്കും ഞാൻ കെടക്കട്ടേന്ന് പറയും. ഇം അപ്പ ഓള് ആഹ്
ഇന്നിപ്പോ ഓള് പോയ് താ ത്ത ഇവിടുന്ന് പോയിക്കണ്. അന്ന് ഇഞ്ഞോട് പറഞ്ഞു കൊറച്ച്കയ്ഞ്ഞെട്ട് വൈകുന്നേരം വിളിച്ചാ കുട്ടിനെ കാണാൻ പോകാണ് നാ ത്തൂന്റെ മക്കള് രണ്ടും പ്രസവിച്ച്കെടക്കാണ് പൈസയൊന്നുവില്ല. അഹ് തട്ടിക്കൂട്ടി ഒപ്പിച്ച് പോകാണ് പറഞ്ഞോട്
ഇന്നോട് പറയും പാവം ഇജ്ജ് ഇജ്ജ് ഇജ്ജെന്തേലും പിന്നേം ത അങ്ങനേ തരും നമു ക്ക് നമുക്കിപ്പ് ഒര് സഹായന്ന് പറഞ്ഞാല്
ഞാൻ പറയും പാവാട്ടോ ഓരക്ക കാര്യം ആലോചിച്ചാലല്ലേ എന്തൊരു അവസ്ഥയാണ് പത്തിരുപത്തിരണ്ട് കൊല്ലം ഇരു ത്താറു കൊല്ലായി ഗൾഫിപോകല് തൊടങ്ങിയിട്ട് ഇപ്പോളും ഒന്നൂല്ലാന്നപ്പ സത്യം പറഞ്ഞ സങ്കടം വന്ന് ഇത്രയും കൊല്ലം ജീവിതം
ഹാ അതന്നെ വെറുതെ ഞമ്മള് എന്താല്ലേ നമ്മള് ഇങ്ങനെ ആ ജീവിതം കഴിഞ്ഞു പോയി പെരിം
ഓ ഇന്നോടർഞ്ഞു ആകള്ളത് ഈ പെരിം കുടിന്നൊള്ളൂ വേറെ ഒന്ന് ഒന്നും ഞങ്ങൾക്കില്ല എല്ലാർക്കും നല്ലോണം കൊടുക്കും പ്പൊ ഇന്റെ കുട്ടിനെ കെട്ടിച്ചാനായപ്പോ ഒന്നുല്ല കജ് ജ്ജില് ആരും തരാനുല്ല ഈ കൊടുത്തോൽക്കൊന്നും ഓർമ്മല്ലല്ലോ കിട്ടിയതൊന്നും
ആയേ ഓല് തിരിച്ചുകൊടു
കുടുക്കൂലാ അയ്നെർഞ്ഞത്
ഇപ്പൊ ഞാൻ പറഞ്ഞരാ ഈ ഇപ്പന്ന ഏ അഹ് ഇപ്പ എന്റെ അമ്മാവൻന്റെ മക എന്താ മകന്റെ കു കുട്ടിക്കൊക്കെയ് ഓലെന്തെങ്കി ചെയ്തിന്നോ രണ്ടു വളൊക്കെ ഒരു വള കുട്ടിനെകാണൽനൊക്കെയ് രണ്ട് പൈസ നല്ലോണ്ടായിരുന്നു അന്നത്തെ കാലത്തൊക്കെ അപ്പൊ രണ്ട് വളൊക്കെ ഇട്ട് കൊടുത്തി ഒരു വള പോരായിറ്റ് രണ്ട് വളൊക്കെട്ട് ആഹ് ഇങ്ങിട്ട് ഓ ഓ ഓള ഓലാണെങ്കി വല്ല്യ കൈവേരാ ഇങ്ങിട്ട് എന്താ ഓളമ്മാ മകന് എന്താ മകന്റെ കുട്ടിണ്ടായപ്പോ ആ സമയത്ത് കൊർച്ച് ടൈറ്റ്ള്ള സമയംരുന്നു അളിയാക്കാ ക്ക് പൈസൊക്കെ കുറവില്ല എന്താ അയ്ന്റെടീല് അറ്റാക്കിന്റെ പ്രശ്നം വന്നു ആ അങ്ങൻത്തെ ആ അങ്ങൻത്തൊക്കെള്ള തെര്ക്കിന്റെ എടീൽ വെച്ചിട്ട് ക്കേര്ന്ന്ട്ടൊ ഇങ്ങിട്ട് നമ്മള് ആരേലും കൊടുത്തിട്ട് കിട്ടുന്നില് ഒരു പ്രതീക്ഷ ഉണ്ടായില്ലേ ന്നിട്ട് ഇബര്ട്ത് കൊടുത്തില മളേനങ്ങളെ നമുക്ക് ചോിക്കാൻ പറ്റു
അത് പർഞ്ഞോള് ആ ആരും ഒന്നും തരുന്നില്ല ഞ ഞങ്ങ ഞങ്ങളടുത്ത് കൊറേ ഉണ്ട്ന്നാണ് പൂതി
ആ അയന്നെ ആഹ് തരൂല അങ്ങിട്ട്കൊ ആഹ് അങ്ങട്ട് കൊട്ത്തി തിരിച്ച് ഇങ്ങിട്ട് പിന്നെ ആരോ പറയ്ണേ ന്യൂസ് കേട്ടു ഇനി മകളെ കെട്ടിക്കുമ്പോ മകൾക്ക് കുട്ടി ഉണ്ടാവുമ്പൊ കൊടുക്കാനാന്ന് അത്രയും എന്താ കഥ ഏഹ് ആഹ് മകൾക്ക് കെ ന്നിട്ട് മകളെ എ എത്ര പോഈ പൂവ എന്താ എന്താ എല പൂവായി പൂവ എലെ
ഞായണ്ടു
ആ ആ കെട്ടിച്ച അത് പിന്നെ നായാണ് എല എന്താ പ്പെന്താ മരാ ഇത് മരം തേത്ത് പൂവെന്താ കാ കായ്ണ്ടായി കായ് പൂവായി വിരിഞ്ഞ് ഒയ്ഞ്ഞ് അയ്നൊക്കെ കാത്ത്ക്കണ്ടേ ഇത്പ്പൊ ചി കൊടുക്കണാദ്യം തെന്നെണ്ട് ചെയ്തൂടെ
പറഞ്ഞു എന്താപ്പ ഇപ്പ പോലും കുടുങ്ങിയപ്പോര് ആരുല്ല ഒന്നുല്ല കാര്യ ഞാൻ പറ ജ്വല്ലറിലൊക്കെ എന്തെങ്കിലും മാസത്തിൽ കൊർ
അതൊക്കെ ചീതീന്നു ഓളതൊക്കെ ചീതീന്നു അതൊക്കെ അയ്ന്നൊക്കെ ഔട്ടായി ഓള് ലക്ഷ
ഏ ന്ന്ട്ട് ഇന്നോട് പർഞ്ഞു ഞ്ഞി പർഞ്ട്ട് കാര്യല്ലടീ ഒന്നും ഇല്ല കജ്ജ്ല് ഞ പർഞ്ഞു കല്യാണം നിക്കാഹ് കയ്ഞ്ഞെ ന്ന ങ്ങക്ക് അങ്ങനെ ചെയ്തൂടേന്നോ പർഞ് ഞാന്
അപ്പൊ ഞാ പർഞ്ഞു എന്താ മളെ അയ്നെന്താ അപ്പന്ന് പറ്റ പാപ്പരായ്ക്കല്ലേ
ഇപ്പൊ പറ്റ കുടുങ്ങീക്ക്ണ്
എന്തായാലും എന്തൊക്കായിത്തിരും ന്നാവോ ഞ്ഞി പ്പൊ മോളെ കല്യാണം പ്പൊ നാല് മാസം കൊണ്ട്
ക്കും മറ്റേ ഇച്ചും തന്നെള്ളൂ ങ്ങനെ അൻസത്തി വേറൊരു അൻസത്തിണ്ട് ഓക്ക് നല്ല സുഖാണ് ന്നൊക്കെ പർഞ് ന്നോട്
ആ ആ ആ അപ്പൊ ആ അയിലാ മളെ ശെരിയാണേ ഇന്റെന്റെ ഇന്റെ എന്താ
ക്കാകെ അ തകിടം മറിഞ്ഞതാണ് ഇതേ മാതിരിത്തെന്നെ പണി തൊന്നുംല്ലാതെ ക്കെ
നല്ല സുഗെര്ന്ന് ഞങ്ങളെല്ലാർക്കും അങ്ങട്ട് സഹായിച്ചിരുന്നു ഞങ്ങക്ക് പെ മൊതല് കൊട്ക്ക്ണോട്ത്തൊന്നും ണ്ടാവലില്ല ഞങ്ങള് ഗൾഫ്ലേന്നു എപ്പ നോക്യാലും
അത് പറഞ്ഞു കോലൊക്കെ ഗൾഫിൽ സെറ്റിലേനി ഇപ്പ ആയതാണാ
ഇപ്പൊ ഞ ഞമ്മള ഞമ്മളെല്ലാര്തും പെയ്ക്ക് ണ്. കുറ്റി പറ കുറ്റി പറിച്ചിട്ട് പിന്നെ അവിടെ ഞമ്മൾ എവിടെക്കെത്തോ അവ്ടൊക്കെ വെണ്ണൂറാവും
അതന്നെ ഇപോളും വന്നത്. എത്താപ്പോ കാട്ട്ണ് എല്ലാർക്കും എപ്പളും ഒരു കാലം പഠ
ആഞ്ഞിപ്പോ എന്ത്ക്കെലും ഒരു എന്ത് ക്കേലൊ ജോലിക്ക് നമ്മളെ ന്ത് ക്കേലും കേറി അയ്ലും പൊട്ടി പോകും എല്ലാ തും നമ്മുക്ക് പരാജയങ്ങളന്നെ എന് ന്താ ചെയ്യ ഒക്കെ ശരിയാവുലേ
ഇൻഷാ അള്ളാഹ് എല്ലാം ശരിയാവും ഒരു കയറ്റം ഇണ്ടെങ്കിൽ ഇറക്കണ്ട് ഇറക്കണ്ടെങ്കി കയറ്റുണ്ട് പർഞി ലെ ജീവിതം പറഞ്ഞാ അങ്ങനെണ് എർക്കും കയറ്റൊക്കെ ഒന്നി ച്ച് വരും കേറി ഇറങ്ങന്നെ വാ
ഉം പക്ഷേ ഈ കേറിയിട്ട് എന്താ ഇറങ്ങീട്ട് കേറാതക്കുമ്പളാ അ ആ ഇറക്കത്തില് എർ ക്കത്തില് കേറ്റം ന്നും സൗണ്ട് എറക്കത്തിന് കേറ്റം ന്ന് കേറ്റം കുന്നിന് കുണ്ട് അങ്ങനെ ക്കെല്ലേ പറച്ചില് പക്ഷെ ഈ കുണ്ടില ന്നെ നിക് കുമ്പളാണ് ഇതിലൊര് പരിധില്ല പൊ പൊത്തിപുട്ച്ച്
ആ അതാണേ പരിതി എങ്ങനേലും കയറിയേ പറ്റുള്ളൂ
ആഹ് അള്ളാഹ് പുട്ച്ച് കേറണം
പുട്ച്ചു കേറണം അഅന്നെ പുട്ച്ച് കേറുംന്നുള്ള വിശ്വാസ
ആഹ് ആ വി ആ വിശ്വാസം നമ്മക്ക് വാണം നമ്മള് വിജയിക്കുന്നില്ല വിശ്വാസം നമ്മുക്ക് വാണം പഠ് ച്ചോൻ ഞമ്മള വിജയിപ്പി ക്കട്ടെ. രോഗങ്ങളും തന്നിട്ട് പരീ അല്ലെ രോഗങ്ങളും തന്നിട്ട് പരീക്ഷിക്കാതെരക്കട്ടെ
പിന്നെന്താ ഈ അങ്ങനെ അലോയ്ച്ചാ മതി ഞമ്മ ക്ക് ഞമ്മള താഴേക്ക് ചിന്തിക്കാ മേലേക്ക് ചിന്തിച്ചാ നമ്മളെവിടെ എത്തൂല്ല തായക്ക് ചിന്തിച്ച കണ്ണില്ലാത്ത ആൾക്കാര്ണ്ട് എന്താ ക്യാൻ സർ രോഗിയേളുണ്ട് കായി ൽ കാലില്ലാത്തോല് എന്തൊക്കെണ്ട് ഞമ്മക്കൊക്കെ എല്ലാ അനുഗ്രഹങ്ങളും പഠച്ചോൻ തന്നില്ലേ അൽഹംദുലില്ലാ ന്ന് പറ
ആ പിന്നെ നമക്ക് ഇല്ല മക്കൾക്ക് ആയ്സു ആരോഗ്യം ആഫ്യത്തും തരട്ടെ ഞമ്മ ള് ആ ന്ത നമ്മളെ മാപ്പിളാർക്കും നമ്മ ആഹ് പിന്നെ മാപ്പ്ളാർക്കും തന്നെ ഞമ്മളെ നോക്കാന് ഈ അങ്ങട്ടും ഇങ്ങട്ടും ചൂടാറ്റി തായിട്ടും പറയുമ്പോ ഒരുത് ന്നൽ
ഇപ്പൊ ഇങ്ങള് ആ സാജിതാൻ്റെക്കെ പറിണേട്ടില്ലേ ഇച്ച് പേട് സത്യം പറഞ്ഞ പാവം തോന്നാ എത്താല്ലേ ഓരോരുത്തര അവസ്ഥേ
ആ അത് ക ഞാന് ആദ്യം എന്താന്നല്ല ഇപ്പൊ പാവം ന്ന് ഞമ്മൾ കര്താണ് എന്താന്നല്ല ക്കാരേ ഒ അ ഒക്കെ കാട്ടി കൂട്ടിട്ട് മളെ എന്താ മാപ്പിളാരോട് ചോയിക്കാതെ ഉം അതൊക്കെ ഒരു ഒന്നൊന്നര കഫേണെ ഏ
അത്രയൊക്കെ വിക്കണെങ്കി ഒരു അഞ്ചോ പത്തോ ഒക്കെ ആണെങ്കി തരക്കടില്ല ഇരുപത് പവനേ ഇത്രയും പിക്കോളെവിടെന്യാവോ ള് കു ത്തർന്നീ ന്യെ ഞാൻ ആലോയ്ച്ചോക്ണെ ഇരുപതൊക്കെ പോകോളെവി ടെ കുത്ത ർന്നീന്യാവോ
ഇരുപത് പവന് എന്താ ഇജൊക്കെ ആലോയിച്ചോ
അതന്നെ പർഞ്ഞെ അഞ്ചോ പത്തഞ്ചോ ഉള്ളിലൊക്കെ ആണെങ്കിൽ പിന്നിം ഓ ന്നും നമുക്ക് സഹിച്ചോക്ക കര്തിക്കോളി ബാക്കി ഇത്രേം പോവോളം എത്തെ കാട്ടീന്യാവോ
ആപ്പൊ പെണ്ണെ അത് എങ്ങനെ പോയതാ പ്പം കര്തീക്ണത് അന്റെ മനസ്സില് ഇപ്പം എങ്ങനെ
ചെലവിനൊന്നല്ലേ
ഓള് വിറ്റക്കാണെ
വിറ്റ്ക്കാന്ന് മനസ്സിലായി എന്താ മാപ്പള ചെലവിനൊട്ക്കായിട്ട് ഒ കുട്ടി ഹോസ്പറ്റല്ലായപ്പോ ഇട്ത്തതാണ് ന്നൊക്കെ പറഞ്ഞു
വേറെ വേറെ പെരേല് നിക്കുമ്പളല്ലേ കൂട്ടത്തിലാഉമ്പോ എന്ത് ചെലവിനൊടുക്കായി അങ്ങൻത്തൊക്കെ നോക്കോ ആരേലു
അള്ളാ അഹ് ന്ത് വിവരല്ലേ എന്തെങ്കിലും മാനസികായിട്ട് പ്രശ്നംണ്ടോ ഇങ്ങനൊക്കെ പൊട്ടത്തെരം കാട്ടാ.
അയിന് എന്തൊക്കെ ചെർതായിട്ട്ള്ള പ്രശ്നങ്ങളൊക്കെണ്ട്.
ഇൻക്കാ തോന്ന്ണത് അല്ലെങ്കി കൊർച്ച് ബുദ്ധിണ്ടെങ്കി ഇത്രൊക്കെ അങ്ങനൊക്കെ കാട്ടോ.
അയ്ന് കൊർച്ചൊരു തിനെ കൊറവ്ണ്ട്. സംസാരിക്കുമ്പോളൊ ള്ളൂ അറിയാ. ഞ്ഞിപ്പോ അമ്മള് അമ്മളായിട്ട് ഇനിയിപ്പോ ഒരാളെ ഇതൊന്നും പറയണ്ടല്ലോ. ഉം നല്ല ബുദ്ദി കൊടുക്കട്ടെ അത്രോള്ളൂ പ്രാർത്ഥിക്കത്. എന്താ ചെയ്യാ ആഹ് ശരിന്നാ അഹ് ഉം ഉം ഉം ഉ ഉ ഒയ്വോലെ വിളിക്ക്.
ആഹ്